ലോ
എന്തൊക്കെ വർത്താനം
ആ നല്ലവർത്താനം അപ്പൊത്തിന് താഴന്ന് വിളിച്ചു കുട്ടി കുട്ടി എണീച്ചു
ആഹ് ന്നിട്ട് എന്തൊക്കെ ചായടിയൊക്കെ കഴിഞ്ഞാ
ചായ കൂടി ഞാൻ പറഞ്ഞീല്ലേ. ഹേ വന്ന് കടന്ന് നീച്ചിട്ട് ആഹ് ഇപ്പ നീക്ക ഇനി ഒരുമിച്ച് ഇനി വൈകുന്നേര്ത്ത്ക്ക് ഒരുമിച്ച്.
ആഹ് ഒന്നിച്ച് ആയി വൈകുന്നേരത്തെ ചായ പരിപാടി അങ്ങനെയൊന്നും ഉണ്ടാവൂല്ല ല്ലെ
ണ്ട് ഇന്നിപ്പ ങ്ങനെ ആയോ
ആഹ് ന്നങ്ങനെ ആയതൊണ്ട് ആഹ് അയ്ശരി
എന്താ മോളെ ഹസ്ബന്റ്ന്ന്ട്ട് എന്താ ചെയ്യണ്?
ഹസ്ബന്റ് ഗൾഫിലേയ്നു ഇപ്പോ വടെ വണ്ടിമേണ് വണ്ടി ള്ള സെയിൽസെയ്യാണ്.
ഏ അയ് ശെരി ആ ആ.
സാധനങ്ങൾ എർക്കി കൊട്ക്കണ അങ്ങൻത്തെ
ആഹ് കുട്ട്യേക്ക് ന്നിട്ട് എത്രയായി? മൂന്നോ ആഹ് ആഹ് ഇപ്പൊ അംഗനവാടി പോണ്ട സമയൊക്കെ ആയല്ലോ അംഗനവാടിക്ക് ആക്കിട്ടാവൂലേ
ആഹ് ഇപ്പോ ഇപ്പൊ പോണ്ട്. ഇപ്പൊ കൊർച്ചീസായിട്ടുള്ളൂ പോക്കൊട്ങ്ങീട്ട്. കൂടുതലായിട്ടൊന്നുല്ല. ഇപ്പൊ ഒരു പത്തീസായിട്ടുള്ളൂ. ബാലവാടി ക്കോവല് മറ്റേത് അവിടെ അവിടെ ഭർത്താവിന്റെ വീട്ടിലാവ്മ്പോ അവിടെർത്തും ഇവടെയാവ്മ്പോ ഇവിടെ ക്കും അങ്ങനെ കുട്ടിക്ക് കൊഴപ്പൊന്നുല്ല.
ആഹ്
ഓക്ക്പ്പോ ഓളെ മ്മാനെ വേണൊന്നൊന്നുല്ല.
ആഹ് ആഹ് ഒരു ബുദ്ധിമുട്ടാണ് സംഭ വം കൊർച്ച് വൽതാവോളം ആഹ്
ഏഹ് പശെ കുട്ടിക്ക് കൊ
ഓല് ഓലെ കാര്യ ങ്ങൾ ഓ ഓര് വഴിക്ക് ആയാ പിന്നെ കൊഴപ്പല്ല. ഒരു സ്കൂക്കൊക്കെ പോവാനായാലേ
പിന്നെ ഇമ്മാര്ക്കും വെയ്ക്കണം ന്നാ പിന്നെ വല്യ ഇമ്മാര്ക്കും ചെറിയ കുട്ട്യാളാവുമ്പോ ഇപ്പോ എല്ലാം വാണ്ടേ നോക്കി നട്ത്തൊക്കെ വാണ്ടേ
ആഹ് അയ് ശരിയാണ്. ഉമ്മ ഞമ്മള ഉമ്മാര്ക്ക് നല്ല ഇത് വാണം.
ആഹ് അതന്നെ ഞമ്മക്ക് വെയ്ക്കണം. പ്പൊ വല്ല്യ കൊയ്പ്പല്ല അവിടിം കൊഴ പ്പല്ലാ ഇവിടിം കൊഴ്പ്പല്ല അതുകൊണ്ട് അങ്ങനെയി പോണ്ണ്ട്. പിന്നെ ഇഞ്ഞ്പ്പോ സ്കൂൾല് അടുത്ത പ്രാവശ്യക്കെ ഇൻഷാ അള്ളാ സ്കൂളിൽ ചേർക്കാനൊക്കെ ആവോയ്ക്കാരം. പ്രാശ്യം ആഹ് ഇപ്പ പത്തീസായിട്ടുള്ളൂ ബാലവാടിക്ക്
ആഹ് ഏഹ് ചെറിയ മോള് പോയിട്ട് കൊറെയായോ?
ഇപ്പോ പ്ലസ് ടു കഴിഞ്ഞിട്ടേ
ആഹ് അത് അതെന്നെ അയിൻക്ക് മൻസ്സിലായി ക്ലാസ് തൊട്ങ്ങി
ആഹ് ക്ലാസ് ഏപ്രില്ല് ഏപ്രിൽ പത്തൊമ്പതാം ഇരുവതാം ന്തി മുത ല് തൊടങ്ങി.
ഏഹ് എക്സാം കഴിഞ്ഞേക്കിന് പോയിക്കൂല്ലേ.
ആഹ് എക്സാം കഴിഞ്ഞ് കൊർച്ചൊള്ളൂ ലീവ് കിട്ടീട്ട് ഓളെ ഫസ്റ്റ് ഫസ്റ്റ്ത്തെ ബാച്ചിത്തന്നെ പോക്കൊട്ങ്ങിയെ
ആഹ് ആഹ്
മൂന്നാമത്തെ ബേച്ച്പ്പം തൊടങ്ങിട്ടൊള്ളൂ അഹ്പ്പൊ ഫുള്ളായി ഓള് ഫസ്റ്റിത്തെ ബാച്ചിതന്നെ ഫസ് സ്റ്റ് ഏപ്രില് പിന്നെ രണ്ടാ ബാച്ച് മെയ്യ് മൂന്നാം ബാച്ച് ജൂണാ അപ്പൊ ഫസ്റ്റിത്തന്നെ പോയി കഴിഞ്ഞാ അത്രീം എന്തായാലും ജനുവരിയിലാണ് പരീക്ഷ അപ്പൊ ഫസ്റ്റിത്തന്നെ പോവലൊട്ങ്ങിയാല് അത്രക്കും കിട്ടെല്ലെ?
ആഹ് അപ്പോള് ഒരു എക്സാമപ്പം കഴിഞ്ഞിക്കുവല്ലോ കഴിഞ്ഞോ? ഏഹ് ഏഹേ
ത്തീല എഴ്ത്ണത്
ഏഹ് ജനുവരിയിലാ എഴ്ത്ണെ ഫസ്റ്റ് എക്സാമ്? ഏഹ് അയ്ശെരി
ഫൗണ്ടേഷന് ജനുവരിയിലാണ്
ആഹ് ആഹ് ഇന്റെ ഇന്റെ അനിയത്തിയിണ്ടെ ഇന്റെ അനയത്തി സി എ ക്കല്ല എ സി സി എ ക്കാണ്
ആഹ് അഹ്സെരി
ഒരാള് പിന്നെ ആ ഒരു പാതയാണെങ്കി പിന്നെ അയിന്റെ അടി
ആഹ് ഒരാളവ ഹ് ഹ് ആ പടിയില്ലൽക്കോ നല്ലതൊക്കെ തന്നേണ് പഠിച്ച ഇങ്ങട്ട് കിട്ടണം അത്പ്പോല്ലാതുഅങ്ങൻ തന്നെ ഇപ്പ നീറ്റെയ്താണേലുപ്പ കിട്ടീറ്റ് വേണ്ടേ നീറ്റിനൊക്കെ കിട്ടി ആഹ് ഹ ആഹ് എല്ലേ ഏതിനു പോവുമ്പളും അയിന്റതായിറ്റ്ള്ള റിസ്ക്ണ്ടാവും അല്ലാതപ് പോഹും അഹ്
അതന്നെ നല്ലോ ളിണ്ടാവും പിന്നെ എന്തറ്യോ മ്മൾ സാധാ ഡിഗ്രീനികൊണ്ടൊന്നു ഇപ്പൊരു പകാരോല്ലെയ്
അതൂതിന്റെ കൂടെയ്
ആഹ് അത് തിന്റെ കൂടെണ്ട് ആഹ്
തിന്റെ കൂടെ അതുണ്ട്
അഹ് ഞാൻ പഠിച്ചപ്പളോക്കെണ്ടയ്നി ക്കു
ആഹ് ഇയ്യ്ടുത്തോ
എനിക്കുംണ്ട് ഇതിന്റെ ആഹ് എനിക്കും ഇതിന്റെ കൂടെ വീക്കോമണ്ട് ത്ത്യിമ്മേന്റെ കൂടെ ആഹ്
ന്റെ വാമോളന്ന്ന്നെ ഓളടുത്തക്കണോ
ആഹ് ആഹ് ആഹ് ആഹ് പഇന്റെ ഇന്റെ അനിയത്തിന്ന് ഓൾക്ക് ഡിസംബർലാട്ടോ ഫൗണ്ടേഷൻ വര് ഞ്ഞേന്ന് ജോയ്
ആഹ് ഓല ഇത് വേറെ വൈറ്റയ്കാറരം ഇത് ജനുവരീല് ഇത് സെപ്റ്റംബർലുണ്ട് ജനുവരീലുണ്ട് ഓല് ജനുവരീലൊള്ളൂയ്തണത് സെപ്റ്റം റൈലാവുമ്പത്തിനൈ ഇപ്പൊ പഠിപ്പു വ്വൊയ്‌
ആഹ് ആഹ് ഫസ്റ്റ്ത്തെ എക്സാമക്ക ആകുമ്പോ നല്ലോണം
ആഹ് ജനുവരീല് ജനുവരീ ത്തേയ്ലാണ് എയ്ത്ണത്
ആഹ് ആഹ്
അപ്പോൾ
ഇന്ന്ന്റെ അനിയന് ഈ വൈക്കൊന്നൊല്ലട്ടൊ ഓൻ പിന്നെ വേറെവയ്ക്കാ.
ഓരോര്ത്തർക്ക് ഓരോരെ
ആഹ് ഓൻ പർഞ്ഞു ഇന്ക്ക്തൊന്നും വേണ്ട. ഞാന് മെഡിക്കൽ ഫീഡ്ലാ പർഞ്ങ്ങാണ്ട് ഓന് പി എസിക്കാ പഠി
ആഹ് അഹ് സെരി എത്ര മക്കളാ ഇങ്ങള്
ഇന്റെ വീട്ട്ല് ആഹ് ഇന്റെ വീട്ട്ല് ഇൻക്കൊര് അനിയനും, അനിയത്തിം
ആഹ് മൂന്നാള്ലെ
ആഹ് എന്താ അനിയനിപ്പം ബി എ സിക്ക് പഠിച്ചോണ്ടിരി അനിയത്തി പ്ലസ് ടു കഴിഞ് എസി സി ഐക്ക് ആഹ് ആഹ്
ഒക്കെ പഠിപ്പ്
ആഹ് ഒക്കെ പഠിക്ക്ണ് ണ്ട്. ട്ട് കഴിഞ്ഞ് കിട്ട് ഈ പറിഞ്ഞമാതിരി കഴിഞ്ഞ് കിട്ടണം.
കയിഞ് കിട്ടണം അതനെണ്
ങട്ട് പൂർത്തിയാവാ പറിണതെന്നെ ഒരു കാര്യാണെ അതിന്റെടീകൂടെ എന്തെങ്കിലൊക്കെ പ്രശ്നം വന്ന് നിർത്തിയാപിന്നെ അത് അവടെ നിന്നു.
ഇതിന്റെ ഇതിനെ കുറിച്ചറിയാ തോൽക്ക ആഹ് ഓള് പ്പളും അഹ് പഠിച്ചു കൊണ്ട്ക്കാണ് റിം പക്ഷെ ഇതിനെ കുറിച്ച് അറിണോൽ അത് പറീല.
ഏഹ് ഇതിനെ കുർച്ച് പറിന് അറിണോൽ ഒരിക്കലും അത് പറീല ആഹ്.
ഓര് പറിം ആഹ് ഓള് എന്ന് തൊടങ്ങീക്ക്ണ് പഠിച്ചല് ഓളെ പഠിപ്പ് കഴിഞ്ഞിട്ടില്ല അങ്ങനെ ഓക്കെ രസെയ്കാരം
ആഹ് ഇപ്പ ഈ ഇന്ററ്തന്നെ എത്രവെട്ടാ പൊട്ടാ ആഹ് പൊട്ട്ണൊന്നും കാര്യാക്കാതെ ഞമ്മള് പിന്നീം എഴ്തിയ ഞമ്മക്ക്
പിന്നീം എഴുതും. ആഹ് പിന്നീം എഴ്തി പിന്നീം എഴ്തി തായാല് അങ്ങനെ ക്ട്ട്ടും ഒരു മാർക്കും രണ്ട് മാർക്കും ങ്ങനൊക്കെ നാല് മാർക്കിന് അങ്ങനൊക്കാണീ പൊട്ട്ണത് അല്ലാതെ കൊറേ മാർക്കിനൊന്നല്ലെ അത് അതൊക്കേണ് സങ്കടെയ്
അതൊക്കേണ് സങ്കടെ ഞാനൊക്കെ പൊട്ടീതന്നെല്ലെപ്പൊ?
കുട്ട്യാള് പഠ്ച്ച് പഠ്ച്ച് ഞമ്മക്ക അയിന്റെതറിയാ ഇച്ച് സീ എ മ്മ ന്റെറിയാ സീ ഏ ന്റീ യറിയാ ഒക്കറിയാ
ആഹ് ഇന്റെ ഉമ്മിം അത് പറീണ് മക്കളൊക്കെപ്പാടെ പഠ് ച്ച് കയ്യുമ്പോത്തിന് ഇനിക്കെന്തെങ്കിലും അസുഖാകും
ആഹ് ടെൻഷനേ ഞമ്മക്ക് തള്ളാർക്ക് ടെൻഷന് തൊന്ന് പാസ്സായി കിട്ടേങ്കീന്നറഞ്ഞ്
ആഹ് ഉമ്മ ഉമ്മപ്പെളും പറിയും എന്ന്ട്ട്പ്പ ഉപ്പ പറയും ഇയ്യ് ടെൻഷനാവനിക്കണ്ട ഓലതൊക്കെ നോക്കി ക്കോളും ഇയ്യ്ഞതാലോയ്ച്ച് വേറെ അസുഖങ്ങള്
ആഹാ വെന്ന്ണെയ് ഉം ഏ സീ സിയക്ക് നല്ല ആഹ്
ട്ട്ണ്ടാവും
ആഹ് ഇണ്ടയ് എന്തയാലുപ്പത്ങ്ങ്ട്ട്തായാലല്ലെ മക്കളവസ് ഇത് കാണുവല്ലെ ഞങ്ങള് മക്കള്ങ്ങനെ കഷ്ട പ്പെടാ ഞാൻ കെര്തി എന്തിനാത്രെ പഠിച്ച്ണത് ന്നര്തുന്നാ ഇന്നാ വെറന്തിനേലു പോയാ മതിയറ് അല്ലെയ്
ഏയ് എന്താറീ ക്കെതിയട്ട് പഠിച്ചാ അയിനൻസരിച്ച്
അയിനൻസരിച്ച്ള്ളത്ണ്ട് ആഹ് അത് കിട്ടും അതോണ്ടന്നേണ്പ്പൊ അതോണ്ട് ണേണ്പ്പോല് മെൻക്കട്ണ് അല്ലെ എടങ്ങേറ് കാണുമ്പൊ തോന്നൊയ്
ആഹ് വ വാണ്ടീല്ലാന്നൊക്കെ തോന്നു പഷെ
അല്ല കു കുട്ടീളക്കാട്ട്ലും കുട്ടിള്ക്പ്പൊ ഓലങ്ങനെ പട്ച്ചും അത് കാണ്ണ ഞങ്ങക്കത്ര അയില് ങ്ങേറാണറിം
ആഹ് ഇന്റെ ഉമ്മകാണാ എന്താ പ്പൊ ചെൽപ്പൊ ചെൽപ്പൊ അനിയന്ങ്ങനെ ഹോസ്റ്റൽന്ന് എന്റെ ഫുഡ്ഡ് ശരിയല്ലാ അറഞ്ങ്ങനെ വിളിക്കും വുളിച്ച് പെരും നെലോളെക്കാരം പ്പത്തിന് ഇമ്മ ഇവ്ടുന്ന് ഇവിട്ന്നൊര് ലോട് അപ്പത്തന്ന ഇണ്ടാക്കി അപ്പത്തന്നെ വണ്ടി കേറും
ആഹ് അനിയത്തി ഹോസ്റ്റ്ൽല
അനിയത്തി ഹോസ്റ്റൽല അനിയത്തിവടൊ അട്ത്ത
ആഹ് അടുത്ത്ണ്ടാവു
ആഹ് അനിയന്. അനിയന് ദൂരൊണ് അനിയന് ബാംഗ്ലൂരാ.
ആഹ് അത് ശരി ഉം ങ്ങനക്കൊ
അങ്ങനെക്കായിട്ട് എല്ലാരും പഠിക്ക്ണോലാണ് പഠിച്ച്.
പഠ്ച്ചായി കിട്ട്യ കഴ്
ആഹ് ഇപ്പെന്താ അറിയൊ എല്ലാരും ഞാ ഞങ്ങളൊക്കെ പഠ്ച്ചീന്ന കാൽത്ത് ആഹ് ന്നൊക്കെ പറ്ഞ്ഞാല്. ഇത് ചുരുക്കം ആൾ ആൾക്കാരോട് ഇത്ട്ക്ക
ആഹ്
ആഹ് ഇ ഇപ്പൊ പറഞ്ഞ അങ്ങനല്ലാ ഇപ്പൊ ഈ കൊമേഴ്സ് കഴിഞ്ഞോലും സയൻസ് കഴിഞ്ഞോലും ഒക്കെ ഈ ഒര് ഇത്.
ത്തെ കുട്ടീളെന്നെ ഒക്കെ സയൻസ് പുള്ള് ഏപ്ലസ് കുട്ടീളടക്കം ഇതിന വർണത്പ്പൊ
ആ ഞാൻ പ യെ ഉം ആഹ് ഞാൻ പറയും പിന്നെ എന്തിന റ്റിങ്ങള് സയൻസ് ട്ട് ഇതെന്താറിയോ സയൻസ് ഇത്തെ കുട്ടികൾ ഇതിക്ക് വരുമ്പോ ല്ല പ്രശ്നം എന്താ അറിയോ കോമേഴ്സത്തെ കുട്ടികൾക്ക് ഇതിന്റെ ഇതാണ് പോണതേ. കൊമേഴ്സത്തെ കുട്ടിയാൾക്ക് ഇതിനില്ലേ
വ അത് പൊ കും അതന്നെയാണ് സയൻസി ഇത്തെ കുട്ടികള് ഫുൾ എ പ്ലസ് കിട്ടിയിട്ട് കാണാ ഓല് ഇതിന് വരുന്നു കോമേഴ്സ്
ആഹ് ഓല്ക്ക് വല്ല എഞ്ച എഞ്ചിനിയറിങ്ങിനോ നീറ്റ്- നൊക്കെ പോയാ മതി.
പോയാ മതി പോലെ നേരതിക്ക് വരും എന്നാ ഓല് എന്തിന അതിന് പഠിച്ചുന്ന് വര് ന്ന അപ്പൊ
ആ അല്ലെങ്കിൽ പിന്നെോ ഓല്ക്ക് ആദ്യം തന്നെ കൊമേഴ്സ് എടുത്താ മതി.
ആഹ് അപ്പപ്പോചിന്തിചൂല്ല അപ്പപ്പോ സയൻസ് എടുത്ത് കഴിഞ്ഞാൽ എല്ലാധിക്കും പോക വാന്ളള ഇതുണ്ടല്ലോ
ആഹ ആഹ് ഇങ്ങളെ മോൾ കോമെഴ്‌സ് ന്നെ അല്ലേനോ?
ആഹ് എന്റെ മോള് കോമേഴ്സ് തന്നെ
ആ പിന്നെ ആദ്യം തന്നെ ഈ ഒരു ലക്ഷ്യല്ലോല് പിന്നെ
ആ ലക്ഷ്യല്ലേ ഓൾ ആദ്യം തന്നെ മെഡിക്കൽ ഫീൽ- ഫീൽഡ് ഇഷ്ടല്ലാന്നള്ളതിലാണ്.
ആഹ് ആഹ്
അപ്പൊ പിന്നെ
ആഹ് ആഹ്
ന്നായ്ക്കൊട്ടേ
ന്നാ ശരി ട്ടോ ആഹ് ഓക്കെ ശരി എന്നാ